കേൾക്കണില്ലേ?
ആഹ്
ആഹ് വർക്കിലാ?
അല്ല പറഞ്ഞോ
ഉം അല്ല എന്താ എന്താ പ പണി എന്തെലും ചെയ്യണ്ടാ?
ഏയ് പണിയൊന്നൂല്ല പെരേ വെറുതെ കുത്തിരിക്ക.
ഉം എന്തൊരു ക്ലിക്ക് ക്ലിക്ക് ഒച്ചേക്കണ്ടല്ലോ
ആഹ് അത് ഇതാണ്. ഏഹ് ലാപ്പ് ഓപ്പണാ
അതെ എന്താ പഠിക്ക്യാ
പഠിക്കുന്നല്ലേ വെറുതെ ലാപുംമേങ്ങനെ
അതല്ല ഇപ്പൊ എന്താണ് കാര്യയായിട് എന്തേലു ചെയ്യാ
എന്തെങ്കി
ഇഫ്ത്താണ് പൂണ്
മനസ്സിലായില്ല
അങ്ങനെ പോണ്
ഏഹ് അവിടെ ഉഹ്മ് ഫുഡൊക്കെ എപ്പോഴാ ഫുഡ് എത്ര നേരം ഉണ്ടാകും എന്തൊക്കെയാ റൂമ് കാര്യങ്ങളൊക്കെ
ഫുഡൊക്കെരയാ സാധനല്ലോ നല്ലെനെ ഉം അയിലെ രണ്ടു നേരം ചായയാണ് മൂന്നു നേരം ഫുഡാണ് രാ സാധാരണ ഉള്ളപോലെനെ രാവിലെ രാത്രിയും ചപ്പാത്തി ആയിരിക്കും പിന്നെ ഉച്ചക്കുചിന്ന ചോറും അതെന്നെ
അവിടെ ഈ പുലാവ് സംഭവുണ്ടോ
പുല അവല് പുല പറിനെ ക്ര കേട്ടപ്പ അത് എങ്ങനെയ ഓർഡർ ചെയ്യാൻ കഴയില്ല കാരണം ഇബല് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ പേ പുലാവ് എന്ന് പറയും ബിരിയാണിക്ക് പുലാവ്ന്ന് പറയും പുലാവ് ബിരിയാണിന്നു പറയും നമ്മക് മന്തി കിട്ടണ ഒരു സാധനം ഉണ്ട് അയിനാ ഇവർ ബിരിയാണി എന്ന് പറയുന്ന മറ്റ് വേറെള്ളൊരു പുലാവ് പറയും എനിക്ക് തോനുന്നു അതാരു കോമണ് ടെർമ് തോനുന്നു പൊതുവായിട്ടോല് പറയണേ
ആഹ് ആഹ് ആഹ്
ആണെന്ന തോന്നുണത് ഉം പിന്നെറഞ്ഞ ഇവല് പുലാവ്ന്നണ്ടാ പറയുമ്പോം എന്തെ എന്തായി മാറണന്നുണ്ട് ആ വല്ല്യ അരിയായി മാറണന്നുണ്ട്
ഉം ഉം ഉം
ഏഹ് പിന്നെ ഇവിടുത്തെ ഇവിടെ വന്നിട്ട പ്പത്രരി ഏ ദിവസായി നാട്ടിൽ വന്നിട്ട്
നാട്ടിലോ നാട്ടക്ക് വന്നിട്ടില്ല ഇപ്പ മൂന്ന് മാസയിപ്പോ ഇവിടെ മൂന്ന് മൂന്നര
ഏഹ് നാട് മിസ്സായിണ്ടാവൂല്ലേ
ആഹ് നാട് മിസ്സായാതിരിക്കൂല്ലലോ നല്ല ക്ലൈമറ്റ് ഇപ്പ അവിടെ മഴയല്ലേ
അതെ
ഇങ്ങണ്ട് മായക്കെ എങ്ങണ്ട്
അയ് അത് പറഞ്ഞപ്പോളാണ് ഈ പണ്ടി ഇങ്ങനെ റീലക്കെ കണ്ടിണ്ട് അല്ല ഇപ്പോഴും കാണല്ണ്ട് ഈ പ്രവാസികള് ഈ നാട് ന് ഏറ്റവും മിസ്സയ്ണ എന്ത് സമയനണ ഈതണൻ ഒന്ന് വേൾഡ് കപ്പിന്റെ സമയം പിന്നെ ഒന്ന് മയക്കാല ആണന്ന് അറിഞ്ഞയിക്കാം. ആയി ഇപ്പൊനക്ക് ശരിയയാണെന്ന് തോന്നണില്ലേ.
ആ ഒരു ഒരു നിലക്ക് യാഥാർത്ഥ്യാണ് ഏ പക്ഷെ ഇവിടെ അയ്ന് ഇടക്. മഴ പക്ഷ ഒരു സീസൺ എന്നുള്ള ഒരു കാല മൊത്തത്തി ഇങ്ങനെ തുടർ. കൊച്ചായിട്ട പോണ ഇതൊന്നണ്ടടെ. ഇപ്പ നല്ല ചൂടാണ് അവിടെ പൊട്ടി പൊരിഞ്ഞ ചൂടാണ് അവിടെ
മ് മ് ഉം
അവിടെ ഇപ്പോ മഴ പെയ്യുണ്ടോ
ഇവിടെ ഇപ്പൊ ഇന്ന് നേരം വെളുക്കാത്ത മാതിരാണ് അതായത്. മയക്കാറാണ് പെയ്ത്തിട്ട് നിന്നക്ക ഇപ്പ നിൽക്ക. പക്ഷെ വെയില ഇറക്കിണില്ല.
ആഹ
പത്തരയക്കണു പക്ഷേ ഒരു ഒരു ഏഴേക്കാലിന്റെ പ്രതീതിയ.
ആ് ഇവിടെ ഒരു ആറ മണി ആയാല് നമ്മള നാട്ടിലുള്ള ഒരു പത്ത് മണി പതിനൊന്ന് ഒന്ന മണിന്റെ ചൂടാ.
ആ രാവിലെ ആറ് മണി
ഒരു അഞ്ചേ ഏഹ ഓ നാലിലട്ടാണ് ഇപ്പ സൂര്യോദയം.
ഉം ഉം
പെട്ടെന്ന് ചൂട് വരും നല്ല ചൂടാ.
ഉം പിന്നെ പിന്നെ എന്തൊക്കെയ ഏഹ.
വെള്ളപ്പൊക്കത്തിന് സാധ്യതയൊക്കെ ഉണ്ടോച്ചാ.
ഏയ് അതൊന്നുമില്ല ഇപ്പഴ ഒരാഴ്ച മഴയായിരുന്നു ഇവിടെ. അല്ല വെയിലായിരുന്നു.
ആഹ
ഇതാ പിന്നെ പിറ്റേത്തെ ആഴ്ചപ്പ ഈ ആഴ്ച മഴക്കാരന്ന് പറയണ്ട് അപ്പൊ മഴ തന്നെയാണ്. ഇവിടെ ഫുള്ള മഴ.
ഉം ഇവിടെം പിന്നെ വാറുന്നുണ്ട് ഇടം ഇടം - ഉം ഇവിടെ മഴ ഇ്താല് ഇവിടെ ഇതുണ്ടാവും ഞാവൽപ്പഴം വിഴും. ഷെ ഞവാൽപായം ഏതാ അയിന് പറയാ -
മതെ എന്താ ഞൻ മറന്ന്
ഏ
ഞാ ആലിപ്പഴം.
ആലിപ്പുഴം ആലിപ്പുഴം ആ അതാണ്. ബല് ബാറാപ്പ് ന്നാ പറയാ.
ബാറാപ്പ്.
ആഹ
ആഹ ബാരിഷ് അങ്ങനെന്തെങ്കിലും ആയിരിക്കുംല്ലേ.
ബാരിഷ് ഇതാണ് മഴ ബാറാപ്പ് പറഞ്ഞാൽ ഇത് ആ എന്താണ്.
അല്ല ബാരിഷ് ബാരിഷന്ന് വന്നായിരിക്കുംന്ന് പറയാം.
ആഹ് അതിന് സല് കുറവാണ് ആ അങ്ങനെയും പറയാം അയി അമ്മളെ ഏ. മ്മ എന്ത ചെിലത്തൊക്കെ നമ്മ ഇങ്ങനെ തോന്ന ചിലത് ചെിലത്ങ്ങനെണ്ടാവും പക്ഷെ. എന്ത് അതിന്റെ ശരിക്കുള്ള ഉത്ഭവം വേറെടന്ന് ഞാൻ ചെയോ -
ആഹ് ആഹ്
വരി അതിനും അതുപോലെന്നെ ചെൽപ്പോ നല്ല ഐസിനും ബാറാപ്പ് ന്നന്നെ പറയ്ന്നെ പോലെണ്ട് ഉം
പിന്നെ ഇപ്പൊ നാട്ടില് നടക്ക്ണെ പ്രധാന സംഭവാണ് എന്ത് നമ്മളെ തൂഫാന് എന്ന സംഭവം കേട്ട്ണ്ടോ
ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് ഇവടെ ഇഷ്ടംപോലെ ഇപ്പൊ കൊർച്ചെക്കേത് പേടി തോന്നണം ആൾക്കാര്ക്ക് ഇത്പ്പൊ എങ്ങനെങ്കിലൊക്കെ അറിയുന്ന്ള്ളെ പണ്ടൊര് ഇത്ണ്ടേനി ഇത്പ്പൊ എന്ത് കാട്ട്യാലും ആൾക്കാര് അറിഞ്ഞാല് കൊഴപ്പല്ല ഒന്നും ചെയ്യാൻ പോണില്ലാന്ന്ള്ളൊരു ഒരു ധൈര്യം ഇപ്പങ്ങനല്ല ഏ സി റ്റം ഒന്നുകൂടി സ്ട്രോങ്ങായതോണ്ടന്നെ കൊറച്ച് വെ കൊറച്ച് ന്ന ഒര് പകുതി ഒന്നും ആ ആയിട്ടില്ല പകുതിന്റെ പകുതി തിൻ്റെ പൗതിക്ക്‌ ചെൽപ്പോ ഒന്ന് തടയാനായിട്ടുണ്ടാവും പക്ഷെ ഇതിന് മുന്നൊന്നും അത്രീം തൊടാനേ പറ്റാത്തൊരു മേഖലയെ തൊട്ട് ഉണർത്തിക്കൊണ്ടിടല്ലേ അപ്പൊ വൈക വൈക അങ്ങനെ പിന്നെ ഒന്ന് എന്താച്ചാല് ഇത് പിട്ച്ച് കഴിഞ്ഞാല് പെ ട്ടെന്ന് ഞമ്മക്ക് ഊരി പോരാൻ പറ്റ്ണ്ട് ഓലെ പവറും അതൊക്കെ വെച്ചാണ്ട് ആഹ് പവറ് ഒന്ന് കൊറക്കണം അതായത് പിട്ച്ച് കഴിഞ്ഞാ വൻ സ്ട്രോങ്ങായിട്ട്ള്ള എന്ത് ശിക്ഷ കൊട്ക്കാ
ഉം ഉം
അങ്ങനെ ആഹ് അങ്ങനെ കിട്ടുമ്പോ ഒള്ളൂ പേടി വെരാ അതായത് ഇപ്പോ അമ്മള് ഏഹ് ഈ ഗൾഫ് മേഖലയിലൊക്കെ മറ്റേ കവർച്ചിം കൊലപാതകം നടത്തിയാല് തലവെട്ട്ണ കയ്യ് വെട്ട്ണക്ക പോലെ അത്രൊന്നും ഇല്ലെങ്കിലും സ്ട്രോങ്ങാ ക്കാന്ന്ള്ളേ അപ്പഴെ ആൾക്കാര്ക്ക് പേടിണ്ടാവൊള്ളൂ
അത് ശെരിയാ ഇപ്പങ്ങനൊക്കെ നടക്ക്ണ്ട്ല്ലേ ഉഷാറായിട്ട്
ആഹ് അവ്ടെങ്ങനെ ഈ ഇതിന്റെ യൂസേജൊക്കെ
അള്ളോഹ് അത് പറയാതിരിക്കണ ഇവടെന്ന ഇവടെ നല്ലോണ്ട് നല്ലോണം ഇണ്ട് അർഞ്ഞാ ഇത് ഇവടെ ഒര്പാട് സ്റ്റെപ്പായി തന്നിട്ട് ള്ള് ഇത് അടക്ക തിന്ന് തൊടങ്ങും മീറ്റാ സുപ്പരി അർഞ്ഞാണ്ട് മൗ ഫ്രഷേഴ്‌സ്ന്ന് പർഞ്ഞണ്ടാണ് ഇപല്ങ്ങനെ കടകൾലൊക്കെങ്ങനെ നിർത്തണെ അതെ ഏഹ് ക
ആഹ്
നമ്മളെ റോജാപ്പാക്ക്ക്കെണ്ടൊക്കെ പോലെ ഐന്ന്ങ്ങനെ തൊടങ്ങി പിന്നെ വെറ്റില വെ വെറ്റില വെറ്റിലേന്ന് പിന്നെ സിഗരട്ട് സീഗരറ്റ്ന്ന് പിന്നെ അപ്പഴും ഇബല് ചുരു ട്ടി വെക്ക്ണ ആ സാധനങ്ങളും പിന്നെ ഞാരു കുപ്പി കള്ള് കുടിക്കണം ന്നറീണ്ടീവരും ഉണ്ട്
ഉം
ഒക്കണ്ട് ഏഹ് അത് പിന്നെ ഓരോ സംസ്ഥാനത്തിന് അന്സരിച്ച്ണ്ടാവും ഉം ഇപ്പോ ശെ ശെരിക്കും പർഞ്ഞാലേ ആഹ് ഡോക്യുമെന്റിലൊക്കെ ബീഹാറ് എന്താണ് കള്ള് നിരോധിച്ച ഒരു സംസ്ഥാനാണ്
പക്ഷെ അവടെ സുലഭായിരിക്കൂലെ
ഏഹ് ഇപ്പൊ ഞാനൊക്കെ സ്ഥലം പർഞ്ഞാല് ഒരു പ്പാള് ബോർഡറാണ്. ആഹ് ഏഹ് ഇവിടെ ഇണ്ടാവും കേക്കണത് അതേപോലെ ഒരു വൽ വല്യ സ്ഥലവുമ്പഴെ അപ്പൊ നിരീക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ട്ടാക്കാരെ
അതെ
ഉം, അങ്ങനൊക്കെ ഇണ്ട് പിന്നെ ആരാ ഇവിടെ മൊത് ത്തം ഇതാ പാടങ്ങളല്ലേ അപ്പൊ
പിന്നെ ഈ നമ്മള് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണണ എന്ത്യേ റോഡ് ഇണ്ടാക്കുമ്പോത്തന്നെ അടി അത് മാന്തി കൊണ്ടോവാ പിന്നെ എന്തെങ്കിലും വികസന ണ്ടാക്കുമ്പാ അപ്പ തന്നെ ഇത് കട്ട് എടുക്കാ പിന്നെ ഇപ്പോ ഒരു മൊബൈൽ ടവറെന്നെ ട്ടൊണ്ടോയി ഈ ബീഹാറിനെ കുറിച്ച് അങ്ങനെ പറയല്ണ്ട് അതിനെ കുറിച്ച് അത് യാഥാർത്ഥ്യ തോന്നിണ്ടോ ഇൻക്കവിടേ നിന്നിട്ട് അല്ലെങ്കി അതിന്റെ പിന്നില് ന്തെങ്കിലും നിഗൂഢമായ എന്തെങ്കിലും ഉണ്ടോ അതായത് അവ്
അത് അത് സ്വാ സ്വാഭാവികാണ് ആഹ് ഇബടെ
ക്കൊക്കെ സർവസാധാരണാണ് ഏഹ് പിന്നെ ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ച് അങ്ങനെ ഇതുണ്ട് അതായത് ചെലെ ചെലെ സ്ഥലങ്ങളില് യുവാക്കളെല്ലാരും ഒരുമിച്ചുകൂടിയാണ്ട് ട്ട്ണ്ട് ഓലൊരു ക്ലബ് മോഡല് അങ്ങനെ ഉള്ള ചെല ചെല സ്ഥലങ്ങളൊക്കെ ഇണ്ടാവും ചെലെ ഗ്രാമങ്ങളൊക്കെ ഇണ്ടാവും ഏഹ് അപ്പൊ അവടൊന്നും ഇപ്പോ ആഹ് അത്ര വല്യ എന്തുണ്ടാവൂലാ ഇത്രം ഞാ റ്റക്ക്ള്ള സ്ഥലത്ത് ഇപ്പം. ഒരു വിധം സ് സ്ഥലത്തൊക്കെ കേക്ക്
നല്ല സ്റ്റെക്ക് വെര്ണ്ട്
സ്റ്റക്കുണ്ടോ
അപ്പ ഇന്നാ പിന്നെ ആഹ് പിന്നെ നമ്മക്ക് നേരിട്ട് കാണുമ്പോ സംസാരിക്കാ കുറിച്ച് ഇഷ്ട്ടംപോല കാര്യങ്ങള് പറയാണ്ട്ന്ന് മനസ്സിലായി എന്നാ ശരി.
ഇന്നായ്ക്കോട്ടെ